ആ ആഹ വക്കല്ലേ ആഹ
എന്താലും സുഖണോ
ആഹ
രാവില എന്താ പരിപാടി
ഒന്നല്ല കുട്ടിന്റെടത്ത് ഇങ്ങനെ ഇരിക്കന്ന്
അതെ എഴുന്നേറ്റതേ ഉള്ളോ
അല്ല അല്ല
ഉ ഉ ഹ ഉ കുഞ്ഞുണ്ടോ
ആ
ഉ ഉ ഉ രാവിലത്തേക്ക ഉള്ള ആഹാരമൊക്കെ റെഡിയായോ
ഇല്ല അതൊക്കെ റെഡി ആവണുള്ളൂ
ഉ
കരയൊന്നുമല്ല ഓനി കളിക്കാന നിലത്ത് ഇറങ്ങി കളിക്കാൻ ആണ്
ആഹ ഹ് ആഹ കൊച്ചു കുഞ്ഞാ എന്തോന്നല്ലോ
ആ എട്ട് മാസ ആയിട്ടുള്ളൂ
മറ്റ മാസായിട്ടോ ആ അത് ശരി
ഏ
പിന്നെ എന്തുണ്ട് വേറെന്താ രാവിലെ എല്ലാം താമസാണോ ഉണ്ടാക്കുന്നത് കുഞ്ഞായിര കുഞ്ഞായ കൊണ്ട്ല ആഹ ആ ആഹ അത് ശരി പിന്നെ മഴയുണ്ടോ ഉ രാവിലെ ചായ കുടിച്ചോ ഉ ഞാനെന്താ ചായ കുടി വച്ചിട്ട് രാവിലത്തെ രാവിലത്തെ കുറച്ച് പരിപാടി ഇല്ലായിരുന്നു ഓ ഉ
എന്താ പരിപാടി
രാവിലെ ചോറ് ചോറ്ടുത്ത വെച്ചു ഇനീത് കറി ഉണ്ടാക്കുന്നു
അ
ഉ കറിയായില്ല ഇപ്പം അത് അരിക്കൊണ്ടിരിക്കുന്നു മ്മ് ചേട്ടൻ ചോറ് കൊണ്ട് പോകും അപ്പൊ രാവിലെ പയറ് തോരം വെക്കണംന്ന് വിചാരിക്കുന്നു പിന്നെ മ്മ് പിന്നെ പുട്ട് പുട്ടും മുട്ടക്കറിം മ് മ് എട്ട് മണി ആവുമ്പത്തേക്കിന് പോണം അപ്പഴത്തേക്കിന് റെഡി ആകും മ്മ് പിന്നെന്താ
ജോലിണ്ടോ
ഇല്ലല്ല കുഞ്ഞുണ്ട് ഇപ്പോ കുഞ്ഞ് എഴുന്നേക്കും അയ്ൻ്റെ മുമ്പ് പരിപാടിയെല്ലാം തീർക്കണംന്നൊ ക്കെ രണ്ടു വയസ്സായിട്ടേള്ളു കുഞ്ഞുണ്ടെങ്കി പിന്നെ കൊറച്ച് പരി പാടല്ലേ ഇപ്പം ഒരു കുഞ്ഞേ ഒള്ളൂ
അല്ല മൂന്നെണ്ണണ്ട്
മൂന്നാമത്തെ ആളാ ആഹാ
ആ മൂന്നാമത്തെ ആളാണ് രണ്ടണ്ണം സ്കൂൾ പോവും ഒരാള് നാലാം ക്ലാസ്ൽ ഒരാള് ഒന്നാം ക്ലാസ്സ്
ആഹ് അന്നേരം ഹെൽപ്പെയ്യാനാരേലും ഉണ്ടോ സഹായിക്കൻ ആരേലും ഉണ്ടോ
എങ്ങനെ ചോയിച്ച് ആ ആഹ അത് ഉമ്മ ചെയ്യും ജോലിയണ്ട കൊച്ചണ്ട
ആഹ ആഹ അത്കൊണ്ട് പിന്നെ കൊഴപ്പില്ല എനിക്കോ എനിക്ക് നല്ല പണിയാണ് എനിക്കും വീട്ടിലാരും ഇല്ല
ഓ ആ
ഉ അതുകൊണ്ട് ചെറ അത് കഴിഞ്ഞിട്ട് നോമ്പ് പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കും മ്മ് നല്ലതിലൊന്നും നടക്കത്തില്ല പിന്നെ ആള് എ രുമ്പോ ആളുടെ വാശിക്ക് നിക്കണം
മ്മ്
ഉം
പിന്നെ
ഇല്ല ഇല്ലാ അവിടെ മഴയൊന്നുല്ല
മഴല്ല
മ്മ് ഇവിടെ ആ ഇപ്പോ രണ്ടു ദിവസം കൊണ്ട മഴയില്ലാതിരിക്ക് അല്ലെങ്കിൽ മഴ ഇതായിരുന്നു മ്മ് രണ്ടു ദിവസം മഴ ല്ലാഞ്ഞോണ്ട് കുറച്ച് പരിപാടിയൊക്കെ നടന്നു തുണിഅലക്കും അങ്ങനെ വെറെം കൊറ്ച്ച് പരിപാടി ഉണ്ട
ഉം
പിന്നെന്താ സ്വയം ജോലി ഉണ്ടോ
ജോലിയൊന്നുമല്ല ക്രോശ്യ വർക്ക് ചെയ്യല്ണ്ട്
മ്മ്
അയ്ൻ്റെ പറ്റി അറിയോ
മ്മ്
അയിനെ പറ്റി അറിയാ ക്രോശ്യ വർക്കിനെ പറ്റിട്ട
ഇല്ല ഇല്ല ച്ചൂടെ വ്യക്തായിട്ട് പറയാവോ എനിക്കത് ശെരിക്കത് ആ
ക്രോഷെ ക്രോഷെ
ഉം അറിയത്തില്ല എന്താണ്
അത് ഞാൻ തൊപ്പി നൂലോണ്ട് തൊപ്പിണ്ടാക്കും ന്താ ണ്ടാക്കും അങ്ങൻത്തൊക്കെ
അതെയോ ഇന്നിട്ട് സെയിൽ ചെയ്യുന്നുണ്ടോ
ആഹ് ആഹ് ഉണ്ടെങ്കിൽ പറയണ്ടോ
എന്തോ
ഇങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയുണ്ടോ
ആഹ് നോക്കാം ന നോക്കാം ഞാന് പറയാ ആഹ് ഫോട്ടോ അയച്ച്ന്നാ നോക്കാം നല്ലാതാണെങ്കി നമുക്ക് ഉം കുട്ടികളുടെ ഒക്കെയാ
ഏഹ്
കുഞ്ഞുങ്ങളുടെയാ
ആഹ് കുഞ്ഞുങ്ങളെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ഹാൻ്ബാഗ് ആണ്‌
ആഹാ പഠിച്ചു വന്നോ ചെയ്യാൻ പഠിച്ചിട്ടുള്ളതാണോ
ആഹ്
ആഹ് ആഹ് ആഹ് അത് ശരി ഏഹ് ഇതുണ്ടോ ഏഹ് കടകളിലൊക്കെ കൊടുക്കുന്നുണ്ടോ
ആഹ്
കടകളിലോക്ക ആഹ് ശരി ശരി ആഹ്
കൊടുത്തിട്ടിട്ടുണ്ട് കടയിലൊക്കെ
കൊടുത്തിട്ടുണ്ട് ആഹ് ഒത്തിരി ടൈം എടുക്കുവോ ഒരെണം ഒക്കെ ചെയ്യാന് അതോ എളുപ്പമാണോ?
ചി ചിലത് എളുപ്പമാണ് ആദ്യം ഉണ്ടാ ക്കിയ ട്രിപ്പില് ഫുള്ള് ചെലവായി പിന്നത്തതില് ചിലവായിട്ടൊന്നും ഇല്ല കുറച്ചെ ചിലവായിട്ടുള്ളൂ
ചിലവായിട്ട്ഒള്ളു ആഹ്
വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു
ഉം ഓൺലൈനായിട്ട് വർക്ക് നോക്കാൻ വയ്യായിരുന്നോ ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങായിരുന്നല്ലോ
ആഹ്
ആഹ്
കുടുംബശ്രീയില് സംരംഭം തുടങ്ങി പിന്ന ഓ ഓലെ ഒരു കടലാസൊക്കെ പൂരിപ്പിച്ചോടുത്തിട്ട് ചന്തയിലൊക്കെ വെക്കും
ചന്തല് പോവും അത് ശരിയാആഹ് ഹാ നല്ല കാര്യല്ലേ ആഹ് അറിയാം അപ്പൊ ഇത് മാത്രമേ തൊപ്പി അത് മാത്രമേ ഉണ്ടാക്കുള്ളൂ
അല്ലയ് ഈ ബേഗ് ഇണ്ടാക്കും
ആഹ് ബാഗ് ഉണ്ടാക്കും ആഹ്
പൂക്കള് തലമേ കുത്തുന്ന സ്ലൈഡ് ഇല്ലേ കുട്ടി ആള് കുത്തുന്നത് അങ്ങനെ ഇമ ഫ്ലവർ വെച്ചിട്ട് അങ്ങനെ ഫോട്ടോ വിട്ട് തരണ്ട്
മെഷീനകത്ത് തയ്ക്കുന്ന അതോ
അല്ല ഞാൻ തന്നെ കൈകൊണ്ട് തയ്ക്കന്നെ സൂചികൊണ്ട്
അതാ ഞാൻ ചേദിച്ചു എനിക്ക് തോന്നി അപ്പൊ ഒത്തിരി ടൈം എടുക്കും ഉം അതാ ഞാൻ ചോദിച്ചത്
ഭായിയൊക്കെ തയ്ക്കണങ്കിലേ ഒരുപാട് സിബ്ബൊക്കെ ഉള്ളതാ അത് അല്ലാതെ സിബ്ബോക്കെ ഉള്ളന്നെ ശരി ശരി അപ്പൊരുപാട് ടൈം എടുക്കുംന്ന് തോന്നുന്നല്ലോ അപ്പൊ ഈ കുഞ്ഞുമായിട്ട് എങ്ങനെയാ അതിക്കെ സമയം എടുത്തുകൊണ്ടാ ചെയ്യാലേ
സമയൊക്ക്‌ടുക്കും ഞാന് ഒഴിവ്ള്ള ദിവസങ്ങളിലങ്ങനെ ങ്ങനെ കൊറേ ദിവസം പുടിച്ചും ഒരു ബേഗ്ണ്ടാക്കാന് അങ്ങനെയൊക്കെണ്ടാക്കും
ആഹ് കുഞ്ഞുറങ്ങുന്ന ടൈമിങ്ങ്
അങ്ങനെ ഹും
ആഹ് പിന്നെ അമ്മ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഹെല്പ് ചെയ്യാനുള്ളോണ്ട് നമുക്കെന്തെലും ചെയ്യുകയും ചെയ്യാം ഓ ശരി പിന്നെ പിള്ളാര് സ്കൂളിലൊക്കെ ങ് പഠിക്കുന്ന
സ്കൂളിലൊക്കെ ഒരാള് നാലാം ക്ലാസ്ല് ഒരാള് ഒന്നാ ക്ലാസ്ക്ക്‌ പോവും
ആഹ് കുഞ്ഞു പിള്ളേരാല്ലേ ആഹ്
ഉ ഉം
ഇപ്പൊ രാവിലെ ഒരു തെരക്കായിരിക്കല്ലോ വരെസ്കൂളിലൊക്കെ വിടാന്
ആഹ് അതൊക്കെ തെരക്കെന്നേ പിന്നെ
പിന്നെന്താ? പിന്നെന്താ രാവ് ത്തെ കുറച്ച് പരിപാടി രാവിലെ എന്താണ് ഫുടൊക്കെ ഉണ്ടാക്കുന്നത്
ഉണ്ട് ചപ്പാത്തി
എന്തോ
പ്പാത്യോക്കെണ്ടാക്കല്ണ്ട്
ഉണ്ട് ആഹ് ഇന്ന് രാവിലെ എന്താ കഴിക്കാന്?
ക്കൈറ്റാനാണ് ട്ട വിടിക്കല്ല
ഓഹോ ഉം
ആഹ് ഉം ല്ല
അങ്ങനെ ഇരിക്കുന്നു ഓഹ്
ഉം ആഹ് ഉം ചായുടിച്ചു
എന്തോ
ങ്ങള് ചായുടിച്ചിട്
മനസിലായില്ല
ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ച്
എന്ന കടി കടിയെന്താ ഹലോ